ഹലോ ആഹ് കേൾക്കാം കേൾക്കാം അവിടെ കേൾക്കാമോ
ആഹ് കേൾക്കാം കേക്കാം പറഞ്ഞോ
ആഹ് ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ് കയ്ച്ച് കയ്ച്ച്
ഓ ഞാനിവിടെ ഭക്ഷണൊക്കെ കഴിച്ചു രാത്രി ഇവിടെ കഞ്ഞി ആയിരുന്നു അപ്പൊ കഞ്ഞിയ കുടിച്ചിട്ട് ഇങ്ങെ ഇരു വിജാരിച്ച് കൊറച്ചേരം സംസാരിക്കാ വന്ന
ആണോ ഇന്ന് കഞ്ഞിയും വേറെ എന്തായിരുന്നു കൂട്ടാൻ
കഞ്ഞീടെ കൂട മറ്റേ പയറ് തോരൻ അതാമ്മ നല്ല പോഷകാഹാരമാണല്ലോ
അതെ അതെ നാളെ
അതെ അതെ ഇന്നും പുറത്തു നിന്നൊക്കെയാണ് ആഹാരം വിചാരിച്ചു വീട്ടില ഉണ്ടാക്കി കഴിക്കാന്ന്
ആഹ് അത് നല്ല കാര്യം
ആഹ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചു ളും ഞാൻ
ആണോ നാടൻ ഭക്ഷണത്തിനാണ താല്പര്യം കൂടുതൽ
അതെ അതെ ഞാൻ പറയുന്ന കേൾക്കാമോ
ആഹ് കേക്കാം കേക്കാം
ആ് അതെ ആ് നട ഭക്ഷണത്തോടാണ് ഇപ്പൊ താല്പര്യം കൊറെ നാളെ പുറത്തുന്ന് കഴിക്കുന്നോണ്ട് ഇനി കുറച്ച് ദിവസത്തേക്കക്ക് വീട്ടിലുണ്ടാക്കി നാടൻ ഭക്ഷണം കഴിക്കാന്ന് വിജാരിച്ചു
ആഹ നല്ല കാര്യം വീട്ടിൽ
അപ്പൊ എന്തായാലും അതെന്റെ വീലെല്ലാവർക്കുംഷ്ട അപ്പ ഞാൻ എന്തായാല നടൻ ഭക്ഷണം കിച്ച അപ്പൊ തങ്കോടതിനെപ്പറ്റി വിശേഷംക്കെ പറയാനും താങ്കളിൽ നിന്ന് കുറച്ച്റിവൊക്കെ നേടാനൊക്കെ വിചാരിച്ചു വിളിച്ചതാ
ആണോ
അതെ അതെ അപ്പൊ ഇന്ന് നമുക്ക് നടാൻ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ച ച്ചല
ആഹ് സംസാരിക്കാം
ആഹ് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് വിചാച്ചാ എന്തായാലും താങ്കളുടെ എനിക്കും വളരെ ഉപകാരപ്രദമായിരിക്കുമല്ലോഈ നാടൻ ഭശ്ണങ്ങളൊക്കെ പറഞ്ഞ എന്താ എന്താണ് അല്ലെ താങ്കളുടെ മനസ്സിൽ നല്ല ഭക്ഷണം എന്ന് പറയുമ്പോ എന്താണ് ഓർമ്മ വരുന്നുന്നത് അങ്ങനെ എന്തെങ്കിലും പറയാവോ
നാടൻ ഭക്ഷണം എന്ന് പറയുമ്പോ എന്റെ മനസ്സിലാദ്യം സദ്യയാണ് വരുന്നത്
ഓ അതെയോ
അതെ സദ്യ എല്ലാം മൊത്തത്തിൽ നോൺ വെജ് അല്ല വെജ് ആയി ആഹ് പച്ചക്കറികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പായസമൊക്ക ഉൾപ്പെടുത്തിയിട്ടുള്ള സദ്യയാണ് എന്റെ മനസ്സിൽ
ശരിയാണ് അതിലാകുമ്പോ അതാണ് ശരിയാണ് അതില് പുളി മധുരം എരി എല്ലാ ഇതും ഒണ്ടല്ലോ അല്ലെ
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഴുക്ക് പുഴുക്കുകളെല്ലാം നാടൻ ഭക്ഷണത്തിലെ മുളകുടച്ചതും പുഴുക്കും
അതെ അതെ അതക്കാവിയിൽ വേവിക്കുന്ന കൊണ്ട് വളരെ എന്താ ശരീരത്തിന് ആരോഗ്യപരമായ താണല്ലോ ദോഷം ഒന്നും വരുത്തത്തില്ലല്ലോ അത് തന്നെ വല്യ കാര്യം അതെ അത തീർച്ചയായിട്ടും
അത് ഭയങ്കര രുചിയുള്ള ഒരു സാധനമാണ് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതും കാപ്പിയും
അതെ അതെ ശരിയാണ് ഞാനും നമ്മുടെ നാട്ടില പ്രധാന നാടൻ ഭക്ഷണങ്ങളായിട്ടുള്ള പ്രധാനമായിട്ടും ഉണ്ടാക്കാറുള്ള കഞ്ഞിയും പയറും കപ്പയും മീൻ കറി പണ്ടൊന്നും എനിക്ക് കപ്പയും മീൻ കറി ഇഷ് ഷ്ടല്ലായിരുന്നു ഞാൻ കഴിക്കത്തില്ലായിരുന്നു ഇപ്പൊ പക്ഷെ എനിക്ക് കപ്പയും മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുട്ടും കടല അതൊക്കെ ഇഷ് ഷ്‌ടാണ് നല്ല
അതെ നല്ല ഫുഡ് ആണ് നല്ല ആഹാരമാണ് അതൊക്കെ
അതെ അതെ ഭയങ്കര നല്ല ആഹാരാണ് അപ്പൊ ഞാൻ ചോയ്ക്കട്ടെ എന്തുകൊണ്ടാണ് നാടൻ ഭക്ഷണം ആരോഗ്യകരമാന്ന് പറയാൻ കാര്യം എന്തുകൊണ്ടായിരിക്കാം
നാടൻ ഭക്ഷണം എന്ന് പറയുമ്പോം കൂടുതലും പച്ചക്കറികളും നമ്മുടെ നാട്ടിൽ വീട്ടിനടുത്ത് നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നാട്ടില് അടുത്തുള്ള ചെറിയ എന്തോ മ മരുന്നുകളൊന്നും ചേരാത്ത രീതിക്കുള്ള ഉരുളി വെച്ചിട്ടാണേ ഉണ്ടാക്കാറ് അത് നമുക്ക് നമ്മുടെ ഹെൽത്ത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് മാത്രേ വരുത്താറുള്ളൂ
അതെ അതെ ശരിയാ നമ്മള് സാധാരണ ഇപ്പൊ പൊറത്തൂന്നൊക്കെ ആഹാരം വാങ്ങിക്കുവാന്നേ അതിൽ മൊത്തം കൃത്രിമ നിറങ്ങളോ രാസവസ് സ്തുക്കളൊക്കെ ആയിരിക്കുമല്ലോ പക്ഷെ ഈ നാൻ ഭക്ഷങ്ങളില് പോഷകങ്ങളാണ് കൂടുതല് അത് അതുപോലെ തന്നെ നിറങ്ങളോ രസവസ്തുക്കളോ ഒന്നും ഇല്ലല്ലോ അപ്പ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാ
പറമ്പിലുള്ള ആവുമ്പോം അത് നമ്മുടെ ആ
കുറച്ച് അതെ അതെ വളരെ ശുദ്ധവും ആയിരിക്കും
ഏഹ്
അതെ എന്തായാലും ആ പിന്നെ ഞാൻ ചോയിക്കാൻ വന്നത് നമ്മുടെ നാടാൻ ഭക്ഷണങ്ങളൊക്കെ മുതിർന്നവരൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ നാടൻ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നല്ലാതാണോന്ന് ചിലര് ചോദി ഇങ്ങനെ കേട്ടിണ്ട് അതെന്താ അഫിപ്രായം
എല്ലാവർക്കും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞു കുട്ടികളാണെങ്കിലും നമ്മള് ആറു മാസം വരെ അമ്മയുടെ പാലാണ് കൊടുക്കാറ് ആറു മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ മ എന്തോ കുറുക്കല്ലേ കൊടുത്ത് തുടങ്ങുന്നത് ഈ കുറുക്കലും ഒരു നാടൻ ഭക്ഷണമായിട്ടാണ് കണക്കൂട്ടുന്നത് കാരണം നമ്മൾ ഈ ധാന്യങ്ങള് വെച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ പ ഏത്തയ്ക്ക പൊടിയൊക്കെ വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കണം അതൊരു നാടൻ ഭക്ഷണമാണ് അപ്പൊ ആറുമാസത്തിന് ശേഷം കുഞ്ഞിന് കൊടുക്കുന്നതും നമ്മള് ഇങ്ങനുള്ള ആഹാരങ്ങളാണ് അപ്പൊ അതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ നല്ലതാണെന്ന് എന്റെ അഭിപ്രായം
അതെ അതെ ശെരിയാണ് ആ അതുപോലന്നെ കുട്ടികൾക്ക് കുഞ്ഞുനാളിലൊക്കെ ഇത് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിയൊക്കൊ വർധിപ്പി പ്പിക്കാനും കൂടിയയിരിക്കും അല്ലെ വളരെ സഹായകരമാണ്
ശരിയായിട്ട് അത് മാറുകയും ചെയ്യും
അതെ അതെ ശെരിയാണ് ഇന്നത്തെ കാലത്തെ കാര്യം പറയാണെന്നുണ്ടെങ്കില് ഒരുവിധ എല്ലാ ആളുകളും എന്തുകൊണ്ടായിരിക്കും ഫാസ്റ്റ് ഫുഡിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് പുറത്തു നിന്നുള്ള ആഹാരത്തോടെ താല്പര്യം ഒന്ന് പുറത്ത പോയാൽ മതി ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ അച്നും അമ്മയും ഒക്കളൂടെ പോയന്ന് വെച്ചോ അവിടെ ചെല്ലുമ്പോ അവര് എന്തേലും സാധനം വാങ്ങാനായിരിക്കും പോകുനത് പെട്ടെന്ന് തന്നെ അവര് ആഹാരം കഴിച്ചിട്ട് വരുകയാണ് എന്ന് വച്ചാ വി ട്ടിൽ ഉണ്ടെങ്കിൽ കൂടി അവര് പുറത്തു നിന്ന് തന്നെ കഴിക്കുന്നു അ അവടെ ശരീരത്തെ നല്ലപോലെ ബാധിക്കുന്നു എന്നാ അവർക്ക് രണ്ട് ചേനയോ ചേമോേടിച്ചോണ്ടന്ന് വീട്ട വെച്ച് വേവിച്ച് കഴിക്കാാലോ അതൊന്നും അവ ചിതിക്കുന്നില്ല
ഇല്ല മാസത്തിലൽ ഒരിക്കലോ രണ്ടു മാസം കൂടെമ്പഴോ കഴിക്കണന്ന് കുഴപ്പ ഴപ്പമില്ല പക്ഷെ ബാക്കിയുള്ള ബാക്ക മുക്ക്യ ദിവസങ്ങളിലെല്ലാം നാടൻ ഭക്ഷണം ഉളൾപ്പെടുത്തുന്ന ആയിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് വല്ലപ്പോഴും ഒരു സന്തോഷത്തിനന് വേണ്ടി പുറത്ത് പോയി കഴിക്കുന്നത് പോലെ അല്ല എന്നും കഴിക്കുന്നത് എന്നും കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണെന്നാണ് എനിക്കും തോന്നുന്നത്
അതെതെ തീർച്ചയായും ശരിയ അതെ അതെ ശരിയാണ് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പ തിരക്കേറി ജീവിത രീതിയും പരസ്യങ്ങളുടെ സ്വാധീനം കൊണ്ടായിരിക്കാം നമ്മൾ പരസ്യത്ത് ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ കഴിക്കും കിക്കുന്നു ബർഗർ കഴിക്കുന്നൊക്കെ കാണുമ്പോ നുക്ക് തോന്ന ഓ നമക്ക് കഴിക്കാാലോ അല്ലെങ്ക നമുക്കത് കഴിക്കാനൊരു ഒരു ആഗ്രഹം തോന്നുന്നു അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിക്കുന്നു വീണ്ടും കഴിക്കുന്നു അതിലട
ഒരു ദിവസം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നേും പിന്നേും കഴിക്കാനുള്ള ഒരു
അതെ അതെ ആഗ്രഹം അതെതെ അത് തന്നെ ആ ഒരു ആഹാരം അതെ അതെ തീർച്ചയായിട്ടും പിന്നെയും കുട്ടികൾക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞ അതിന്റെ പുറകെയാണ് പോകുന്നത് അത് അവരെല്ല ഒരു എന്താണ് ഒരു ശീലമാകുന്നു ശീലമാ ആകരുത് പുറത്തുനിന്ന ആഹാരം ശീലമാക്കരുത് വല്ലപ്പോഴണ അതൊരു എന്ത കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും
അതെ അതെ പക്ഷെ അത് കുട്ടികളെ നിയന്ത്രിച്ച് നിർ ത്താൻ ഭയങ്കര പാടാണ് മുതിർന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ കുട്ടികൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അവർ അതൊരിക്കലും മുന്നോട്ട് അവക്ക് ആ രുചി കി ക്കിട്ടി കഴിഞ്ഞാൽ പിന്ന അവര് അതെ കഴിക്കു
അതെ അതെ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന കുട്ടികൾക്ക് അത് വാങ്ങി കൊടുക്കരുത് ഒരു ഒരോ പത്ത് വയസ്സിന് ശേഷം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയ ആഹാരം കൊടുക്ക അല്ലതെ എപ്പോഴും ഇങ്ങനെ കൊടുത്ത കഴിഞ്ഞാ അവരത് ചോദിച്ചു കെണ്ട് ഇരിക്കും പിന്നെ നമുക്ക് വേറെ വഴിയില്ല അതെ അതെ ശരിയാണ് പിന്നെ പറയാനുള്ള ഈ ഫാസ്റ്റ് ഫുഡുമായി് താരതമ്യം ചെയ്യുമ്പോ നമ്മുടെ നാട് ഭഷണത്തിന്റെ പ്രത്യേകതകള് നാടൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പോഷകം ഉണ്ട് അല്ലേ
അതെ പോശവുണ്ട് നാ നാടൻ പ്രശ്ണം ആവുമ്പോ നമുക്ക് അങ്ങനെ എന്താണ് ഒത്തിരി ദെവസം വെച്ച് നമുക്കിപ്പ ഈ എറച്ചിയും മീനൊക്കെ കടകളിൽ നിന്ന് കിട്ട് കിട്ടുന്നതാണെങ്കി കൂടി എത്ര ദെവസങ്ങൾ മരുന്നടിച്ചും അല്ലെങ്കിൽ ഫ്രിഡ്ജില്സൂക്ഷിച്ച് ക്കെറ്റ്ചായും കിട്ടുന്നത് പക്ഷെ നമ്മള് ഈ നാടൻ ഭക്ഷണാണെങ്കില് റോ അപ്പ തന്നെ നമ്മള് പരിച്ചും അല്ലെങ്കിൽ വേവിച്ചും ഒക്കെ തിന്നുന്ന ആണ് നമുക്കത് ഇത്ര നമ്മുടെ ആരോഗ്യത്തെ ബാധിക്ക്ണില്ല
അതെ അതെ പീട്ന്ന് പഞ്ഞാലാകോ ഒന്നുംല്ലേ അത് ശെരിയാണ് ഞാനിപ്പി ത് പറ്ഞ്ഞപ്പോഴാണ് ഓർ അത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചയാന്ന് തോന്ന്ന്നു ഇവടെ ജോലിക്ക് വന്ന് ഒരാള് ഞാനന്ന് അത് പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയില്ല ഒരാളെ കണ്ടിരുന്നുതൊ അപ്പ അയാള് ആഹ് അപ്പം ആയാളാണെങ്കിൽ എൻെ അടുത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷ്ണത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ കുഴിമന്തി എന്ന് പറഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്ത് പൊറ്ത്തും നമ്മൾ ഇവിടുന്ന് ചിക്കൻ കറിയോ പൊറോട്ടയൊക്കെ കഴിച്ചാലും ശരി ഉഴിമന്തി ഒരിക്കലും കഴിക്കര്ത്. അപ്പന്താച്ചാ അതെന്താണ് എല്ലാരും കഴിക്കുന്ന ആഹാരെന്നെ എന്ന് ഞാൻ ചോദിച്ചു തിരിച്ച് ചോദിച്ചു അപ്പഴാണ് പറയുന്നത് കുഴിമന്തിക്ക് ഉപയോഗിക്കുന്ന കോഴി ഇവിട്ന്നൊക്കെ നമ്മടെ കേരളത്തിലുള്ള കോഴിയല്ല. പൊറത്തു നിന്ന് എറക്കുമതി ചെയ്യുന്ന കോഴിയാണ്. അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കോഴി ഫ്രിഡ്ജില് ഫ്രീസറിലൊക്കെ മൂന്നും നാലും മാസം വെച്ചിരുന്നാണ് നമക്ക് തരുന്നത് എങ്കിലേ അതിനൊരു എന്താണ് പ്രാപ്തിയേറ്റും അതുകൊണ്ട് അങ്ങെനെ ശേഖരിക്കുന്ന കോഴിയാണ് കുഴിമന്തിക്ക് ഉപയിക്കുന്നത് ഞാൻ വിചാരി ചുമ്മാ തേരിക്കും പിന്നെ എനിക്ക് മനസിലായി അത് സത്യവാണ്ന്. അപ്പ ഞാൻ വല്ലാതെ ഞെട്ടി പോയി കാര്ണം ഞാനു വലപ്പോഴൊക്കെ കുഴിമന്തി കഴിക്കു ക്കുന്ന ഒരാളാണ്. അതെണെക്കെന്നെ ആഹ് അയാളു പറഞ്ഞു ഇങ്ങനെ കുഴിമന്തിയിലെ കോഴിയിടെ തിയത്തൊരു തൊലി പോലൊരു പാട കാണാലൊ
ആഹ്
അതീ അതൊക്കെ അതെന്ന് പറഞ്ഞ്കഴിഞ്ഞാ പൊറത്ത്ന്ന് കൊണ്ടുവരുന്ന കോഴി ആയതു കൊണ്ടും അതിനകത്ത് കൊറെ മരുന്നുകളടി ച്ചു കേറ്റി അതിന് ഇത്ര വർഷ ഇത്ര മാസത്തേക്ക് ഇരുത്തിയേക്കാണ്. അപ്പ അതിനകത്ത് അണുക്കളോ പുഴുകളോ ഉണ്ടെങ്കിൽ കൂടി അത് അതുപോലെ തന്നെ ഫ്രിഡ്ജിലു ഫീ ഫ്രീസായിട്ടിരിക്കും അതിൽ നിന്നൊന്നും നഷ്ടപ്പെടത്തില്ലെന്നെ അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മളിപ്പം നമ്മടെ ഈ സെലത്തിന്ന് ഒരു പൊറോട്ടയോ ചിക്കൻ കറിയോ ബീഫോ മേടിച്ചു കഴിഞ്ഞാൽ അതിവിടുത്തൊക്കെ ഓഴിയോ പശൊ ക്കായിരിക്കാം പക്ഷെ ഇതന്ന് പറഞ്ഞു കഴിഞ്ഞാ പൊറത്തുന്ന് കൊണ്ടുവരുന്നേന്റെ അത്രമാത്രം മായമുണ്ട്
അതെ അതെ
അതുകൊണ്ട് നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മളെ എന്താ ഏഹ് വീട്ടിൽ തന്നെ ആഹാരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കും. ഇപ്പൊ ഒരു വീട്ടിലും ചേനയും ചീനിയും
നമുക്കിങ്ങനൊള്ള ഫുഡ്ഡു കളാണെങ്കി കൂടി നമുക്ക് വീട്ടില് ഒണ്ടാക്കാവുന്നതാണ് ഇപ്പയീ ഹോസ് ഹോട്ടലികിട്ടുന്ന ആയാലും നമുക്ക് വീട്ടില് ഏഹ് ഫ്രഷ് ഏഹ് എന്താ ശുദ്ധവായിട്ട് എറച്ചിയായാലും പൊറത്തുന്ന് വാങ്ങിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്
അതെ അതെ ശരിയാണ്. അങ്ങനെ നമ്മള് എന്ത അച്ഛനും അമ്മയും മക്കളും എല്ലാരും കൂടെ അങ്ങനെ ആഹാരം ഉണ്ടാക്കുമ്പ തന്നെ അവിടെം അവരൊരുമിച്ച് പാചൊകെക്കെ ചെയ്യുമ്പം അവര്ടെ സ്വഭാവ രൂപീകരണത്തിൽ കുട്ടികളെ സ്വാധീനിക്കാലെ. ഭയങ്കര സന്തോഷൊക്കെ ആയിരിക്കും. അല്ലെ അതൊക്കെ വളരെ പ്രാധാന്യ ഉള്ള കാര്യാണ് പിന്നെ നമ്മള് വീട്ടിലു കൂടുതലു നാടൻ വിഭവങ്ങള് തയ്യാറാക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് അതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. മി സ്കൂളുകളിലും കോളേജിലൊക്കെ
ആഹ് ഇപ്പഴത്തെ പുതിയ സ്കൂളുകളിലെക്കെ അങ്ങനുള്ള നയങ്ങളു കൊണ്ടുവന്നിട്ടുണ്ട് ദെവസത്തിലൊരിക്കില് പച്ചക്കറികള് ഇലക്കറികള് ഓരോ ദെവസങ്ങളിലവർക്കോരോ രീതിയിലുള്ള ഭക്ഷണങ്ങൾ എന്നുള്ളൊരു ഭക്ഷണക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്
അതെ അതെ ഞാൻ പഠിച്ചിന്ന സമയത്ത് എനിക്ക് ആറെൽ ആറാം ക്ലാസ്സിൽ പഠപ്പിച്ച ടീച്ചർക്ക് കൊറച്ചു നിബന്ധനകളുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു പച്ചക്കറി നിർബന്ധമായിരുന്നു ആഹ് വ്യാഴാഴ്ച ദെവസം മുളപ്പിച്ച പയർ തോരൻ എല്ലാവരും കൊണ്ടുവന്നേ പറ്റത്തൊള്ളായിരുന്നു അവരെല്ലാവരും ആ ദെവസ് സം കൊണ്ടുവരുവായിരുന്നു
അതെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ലയാണ് അതെന്നും സ്കൂളിലെ പോവുമ്പഴത്തേക്ക് അവർക്കതൊരു ശീലവായിട്ട് മാറേം ചെയ്യും അവർക്ക് മൻസ്സിലാവും എന്നും ഇങ്ങനെയുള്ളയാണ് കഴിക്യുന്നേ.
അത് പോലെ ഫക്ഷണ ഏഹ് എന്താണ് ഈ ഭക്ഷണശാലകൾ തെ ഭക്ഷണമേ ഭക്ഷണ മേളകളൊക്കെ നടത്തുന്നല്ലതാ നാടൻ ഭക്ഷണമേള അപ്പ കുട്ടികൾ പലവിധം ഒള്ള പലഹാ പലഹാരംന്നല്ല പല വീതമുള്ള പുഴുക്കുകളും, ചീനി, ചേമ്പ്, ചമ്മന്തി, ഇതൊക്കെ വേിച്ചൊണക്ക വരും പിന്നെ പല പല കറികളൊക്കെ ഉണ്ടായിക്കൊണ്ട് വരും ഇങ്ങനിങ്ങനെ നമ്മെളീ ഭക്ഷ്ണങ്ങളൊക്കെ കൊണ്ടു വന്നാ പിന്നെ എല വച്ചിട്ടൊക്കെ ഓരോ ആഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കി കൊണ്ടു വന്നാ ഇങ്ങോട്ടും പരസ്പരം കൈമാറി അവരുടെ സഹകരണ മനോഭാവം അവരിലുള്ള സ്നേഹവും ഒക്കെ ഉണ്ടാവാൻ സാധിക്കും.
അതെ അതെ.
അത അതെ അപ്പം വളരെ അധികം എന്താണ് എല്ലാവരും മ് എല്ലാവരും നാടൻ ഭക്ഷണവും നമ്മുടെ ആരോഗ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ അഭിമാനമാണ് അപ്പ അതൊ ക്കെ നമ്മള് നന്നായിട്ട് സ്രദ്ധിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
എന്റേം അഭിപ്രായോം അത്‌ തന്നെയാണ്.
അതെ എന്തായാലും ഇപ്പം ഈ ഒരു സംഭാഷണം കേട്ടപ്പോള് നാടൻ ഫക്ഷണത്തിന്റെ പ്രാധാന്യം താങ്കൾക്ക് മനസ്സിലായെന്നു ഞാൻ വിശ്വസിക്യുന്നു. അതെ. അതുപോലെ തന്നെ എനിക്കും വളരെ സന്തോഷമുണ്ട് രാഗകിയമായ ജീവിതത്തിൽ നാടൻ ഭക്ഷണം ഒരു മികച്ച തെരഞ്ഞെടുപ്പാണ് താങ്കളും ഇനിയുള്ള സമയങ്ങളിലെ കാലങ്ങളിലെ താങ്കളുടെ ഭാവി തലമുറയ്ക്കും നല്ല രീതിയില് നല്ല പോഷക സമൃദ്മായ ആഹാരൊക്കെ കൊട്ത്ത് നല്ല സന്തോഷപരമായി ജീവിക്കുമന്ന് ആ ഞാൻ ആശംസിക്കാ അതൊണ്ട് ആരോഗ്യമുടെകിൽ മാത്രം നമുക്ക് ആയുസും ഒള്ളൊല്ലോ അല്ലേ?
അതെ അതെ.
അതെ ന്തായാലും നന്ദി ഈ സംഭാഷണം വളരെ വിജ്ഞാനപ്രദവും ഉപകാരപ്രദവുയിരുന്നു. ആഹ് നന്ദി. കട്ടാവൊന്നും ഇല്ലേക്കുംല്ലേ?